ഹലോ ആ കേക്കാനില്ലാ ഹലോ
കേക്കുന്നോ?
ആ കേക്കുന്നുണ്ട് ഹലോ
ആ കേ ക്കുന്ന് കേക്കുന്നു ആ കേക്കുന്നുണ്ടി പ്പ കേക്കുന്ന്.
മറ്റേ എന്തൊക്കെയാ പണികളൊക്കെ കഴിഞ്ഞോ?
ആ കഴിഞ്ഞ്.
ആ ഇവിടെ പണിയളൊന്നും കഴിഞ്ഞിട്ടൊന്നില്ല ഓരോ പണിയിലാ.
ആ ആ ആ ആ രാവിലെ മഴയു ണ്ടായിരുന്നു ഇപ്പോ ഒരു വെയില് കാണുന്നു.
ആ ഇവിടെന്ന് ങ്ങനെ നല്ല ഇരുട്ടായി നിക്കുന്നുണ്ട് മഴ പെയ്യാനുള്ള ഇതൊക്കെ ണ്ട്
ആണോ ആ മക്കളൊക്കെ സ്കൂളി പോയ ആ പോയി പോയി ആ മൂത്തെ ആളും ഉണ്ടായിരുന്നു ഒരാഴ്ചയായിട്ട് ട്ട് അയാളും പോയി ആ ആ ങാ കിട്ടി
ആ ഇവിടെ ബുക്ക് ഫുള്ള് കിട്ടി ന്നുവില്ല കൊറച്ചക്കെ കിട്ടി
ങാ
ങാ ഫുള്ളായിട്ട് കിട്ടീട്ടില്ല
ങാ ങാ ങാ
പ്രൈവറ്റിലാണോ പഠിക്കുന്നത്
അല്ലല്ല
ആ ഇവിടെ കിട്ടീട്ട് ഫുള്ള് കിട്ടീട്ടില്ല ങാ ആ
ആ ഫുഡ് റെഡി ആവോണ്ടിരിക്ക് ണ് കറി വെക്കാണ് ആ
ആ ആ ആ റെഡി ആയി ആ
അവിടക്കെ അവിടെ എന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ
സ്പെഷ്യല് ഇല്ല മീൻകറിം തൊരനൊക്കെയാ ഉ ങാ ങാ തേടാ തേട്
തേട് പറഞ്ഞെന്താ
കേടന്നു പോയ മീനില്ലേ
എന്ത് മീനിണാവോ
ആ അവിടെ അങ്ങനെ ഒരു മുള്ളൊക്കെ ഒള്ള നല്ല കട്ടിക്ക് മുള്ളൊക്കെ ഒള്ളെ കയ്യിലൊക്കെ കൊണ്ടാ പെട്ടെന്ന് പഴുക്കുവല്ലോ തേട് എന്നാ വേറെ പേര് ഏ അല്ല ല്ല അല്ല വേ
എന്ത് മീനാണോ എന്തൊക്ക മുള്ളൊക്കെ ഉള്ളേ അപ്പരന്ന മീനാണോ
അല്ല അത്ര പരന്നതൊന്നുല്ല ഉണ്ടയാ പക്ഷെ കഴിക്കുമ്പോ അല്ലേ ഇന്റെ മുള്ളൊക്കെ കൊണ്ട്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാ
അതേല്ലേ ചെപ്പോ ഇങ്ങോട്ട് വേറെന്തേലും പേരായിരിക്കും പറയാ ഉം
രണ്ടാഴ്ചയ്ക്കുമ്പ എൻ്റെ ചേട്ടത്തി അങ്ങനെ കഴിച്ച് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഭയങ്കര വേദനയാ കൊറെ ബ്ലെഡൊക്കെ പോയി അത് അങ്ങനെ മുള്ള് കൊണ്ട് തേടിൻ്റെയും കൂടെ ആയോണ്ട് ഞങ്ങളങ്ങ് പേ ടിച്ചോയി പെട്ടെന്ന് പഴുക്കയും ചെയ്യും പിന്നെ ട്ടീ റ്റി എടുത്ത് ആഹ്
പിന്നെ ഒരു ചോപ്പുളുറാണോ മീന്
ആ ചുമപ്പും രണ്ട് കളറുണ്ട് കറപ്പ് ഒരു ചുമപ്പു ഒക്കെയുള്ളെ
ആ മൻസ് ലായി. എന്നാ ഇവിടെ ഫിലോപ്പി അങ്ങനെന്തോന്നാ പറയാ.
സിലോപ്പി വേറെ ഉണ്ട്.
അതല്ലേ തോല് തോല് പോക്കുന്ന മീനാണോ തോല് കളയുന്നെ? അതേലെ ഇന്നാ അതെ അതെന്തേലും പേര് പറയുന്നുണ്ടാവും അറീല്ല അങ്ങനെ ഒരു മീനുണ്ടോന്ന്.
അതാ
പിന്നെ ആ ഒരു മണിയൊക്കെ കഴിയുമ്പോ ഒന്നരയൊക്കെ ആകുമ്പത്തേ കഴിക്കും.
വേറെന്ത്‌ വേറെക്കെ നല്ലേന്നെ ഇനിപ്പോ ഏ
തുണി ഒക്കെ കഴുകിയോന്നെ?
ആ ക്കെ പിന്നെ ഇപ്പം ഇന്നൊക്കെ ചെറു ഒരു മഴൻ്റെതൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ വേഗം
ആ ആ ആ ആ ആ
ഉം അവിടെ വെള്ളത്തിനൊന്നും കുഴപ്പണ്ടാവൂലാരിക്കും ല്ലേ?
ഇല്ല ഇവിടെ വെള്ളം പറ്റത്തില്ല.
ആ
ആ ഒരു പ്രശ്ന ഇല്ല മ്മക്ക്.
ആ ഇവിടെ പിന്നെ ഇന്ന് പിന്നെ മറ്റേ വെള്ളം വന്നിട്ടുണ്ട്. മറ്റേ ലൈൻ വെള്ളേ. അപ്പൊ അത് കാര് ആഹ് ഞങ്ങള് ഈ രണ്ടു മാസം എടുക്കും. അല്ലാതെ എടുക്കൂല. രണ്ടു മാസം നല്ല വെള്ളത്തിന് ക്ഷാമേരിക്കും. ഇനിയിപ്പോ നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കെണറും ഏ ആ അയ്ന് മഴ ശരിക്ക് പെയ്
ആ ആ ആ ആ ആ ആഹാ ഞങ്ങടെ ഇവിടേം അപ്പുറ തൊട്ട ട്ടപ്ര വീടുകളൊക്കെ അങ്ങനാ വെള്ളം ഇല്ല.
ആ വെള്ളെല്ല വെള്ളത്തിന് നല്ല ക്ഷാമം തന്നെയാണ്. ഞങ്ങള് പിന്നെ ഇപ്പ ഈ ലൈൻ വള്ളം വരുന്ന കാരണം വലിയ ബുദ്ധിമുട്ടില്ല.
ഇല്ലാ ആ ടാങ്കിലൊക്കെ പിടിച്ചു വെക്കും അവിടെ
ആഹ് ടാങ്കിലൊക്കെ പിടിച്ച് വെയ്ക്കും. ടാങ്കിലിപ്പം പിടിച്ചെക്കും പിന്നെ ഞങ്ങള് കിണറുക്ക് പൈപ്പ് ഇടുകയാണ് ചെയ്യാറ്. കിണറില് അപ്പൊ പിന്നെ കുറച്ച് വെള്ളം കിട്ടും അല്ലാതെ നമുക്ക് ടാങ്കീന്നൊന്നും പിടിച്ചാൽ വെള്ളം ഉണ്ടാവില്ല. ഇപ്പൊ ഇനിയിപ്പോ കുട്ടീടെ സ്കൂളൊക്കെ തുറന്ന കാരണം വെല്ല വെള്ള അതിന് ചെലവുണ്ടാവില്ല.
ആഹ് ആഹ് ആഹ് അതാ അതാ ശരിയാ ഉം ഉം ആ എന്തുവാ കറി വെച്ചേ?
ഏ
കറിയ ഒക്കെ വെച്ചതെന്ത് ഉച്ചക്കത്തേക്ക്?
ക കറി വെച്ചത് ചെമ്മീനാണ്. ചെ അവിടെ എന്താ പറയാ?
ചെമ്മീനാ..
ചെമ്മീൻ എന്താ പറയാ?
ഇത് ചെറിയ മീനല്ലിയോ.. കൊഞ്ച് കൊഞ്ച് ആ അത് മനസിലായി കൊഞ്ച് ഇവിടെ അങ്ങനെ ത്തില്ല എനിക്ക് അത്ര താല്പര്യമില്ല പിന്നെ ഒരു പ്രാവശ്യം കൊച്ചിനങ്ങ് വയറിളക്കോം പറ്റത്തിൽ ആ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
ആഹ് അങ്ങനുണ്ട് ചിലവർക്ക് അലർജി ഉള്ള ആളുകൾക്ക് ഒന്നും ഇത് പ കിട്ടൂല്ലേ മീന്
ആഹ് പിന്നെ
ഞങ്ങളും വാങ്ങലൊന്നുമില്ല അന്ന് കൊറേ ആയിട്ടുണ്ട് വാങ്ങീട്ട് അപ്പൊ ഒന്ന് ഫ്രൈ ആക്കാന്ന് വിചാരിച്ചു വാങ്ങിയതാണ്. ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടല്ല അത് ഉം
ചമ്മന്തി ഉണക്ക കൊഞ്ച് ഈ
ആഹ് ചമ്മന്തി ആഹ് ചമ്മന്തി ഇടിക്കാൻ രസാണോ ഒണ ക്കചെമ്മീന്റെ പൊടി ആ മറ്റേ പൊടി കിട്ടുവല്ലോ ഉം അത് പിന്നെ പുളി ഇതൊക്കെ ഇട്ട് നിങ്ങള് എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കാ
ഞാൻ ഇല്ല തേങ്ങ നമ്മള് വറത്തരച്ച് പിന്നെ ഈ ഉണക്ക കൊഞ്ചും കൂടെ
തേങ്ങയും ചെ ഉണക്ക കൊഞ്ച്ചും കൂടെ വർക്കുവാണ് ചെയ്യാ
അല്ല തേങ്ങ മാത്രവാ പിന്നെ കൊഞ്ച് വേറെ കൊഞ്ച് മ്മള് കഴുകി പിന്നെ
ഞങ്ങള് കൊഞ്ച് ആദ്യം എണ്ണയിലിട്ട് കഴുകി പി എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കും അതും പിന്നെ ഉണക്കമുളകില്ലേ
ആഹ് ആ
നന്നായിട്ട് വറത്തെടുക്കും എന്നിട്ട് ഈ തേങ്ങ കൊറച്ച് തേങ്ങ ചെരകിട്ട് ട്ട് അതും പിന്നെ ഈ ഉണക്കമുളകും ചെമ്മീനും പുളി പുളില്ലേ അത് പൂവ ഒക്കെ കൂടെ ഇട്ടിട്ട് ഒരു വെളുത്തുള്ളിന്റെ ഒന്നിടും
ആഹ് ആഹ് ആഹ്
നല്ല ടേസ്റ്റാരിക്കും
ആ അല്ലയോ ആ ആ ആഹ് തെ ഈന തേങ്ങ വറുത്തിട്ട് നമ്മള് പൊടിച്ചെടുത്തിട്ട് ഈ കൊ നമ്മള് കഴുകി ഒണക്കി പിന്നെ വറക്കും വറത്തിട്ട് പൊടി കും പൊടിച്ചിട്ടില്ല ചമ്മന്തി നമ്മള് തേങ്ങല്ലാം പൊ ച്ച് വച്ചിക്കുന്നില്ലേ
ആഹ് ചെമ്മീന്റെ പൊടിട്ടുല്ല ചമ്മന്തി പൊടി കിട്ടുവല്ലോ
ആഹ് ആഹ് ആഹ്
അതായിരിക്കും അങ്ങനെയിരിക്കും അങ്ങനെ ചമ്മന്തിപ്പൊടി ഇട്ടിട്ട് നമ്മള്ന്നെ തേങ്ങയൊക്കെ വറത്തിട്ടുള്ള വറുത്ത് പൊടിച്ചിട്ടുള്ളത്
ഞാൻ വേടിച്ചിട്ടില്ല ഞാൻ മ്മളങ്ങനെ ഒണ്ടാക്കിട്ടുണ്ട് ആഹ് ഞാടാ അണ്ണനെ കൊട്ത്തുവിടാം ങ്ങനെ പക്ഷെ പിന്നെ പിന്നെ പറ കൊഞ്ച് ഇടണ്ടാന്ന്
ആഹ് ക്ഷെ കൊറേന്നും കൊറേന്നും നമുക്ക് കൂട്ടാൻ വെക് കഴിയൂല
ആ അതെ
ആഹ് എപ്പഴങ്കിലൊക്കെ ഒന്ന് കൂട്ടല്ലാതെ രസ്സാണ് സംഭോം പുളിങ്ങ നല്ല എരിവൊക്കെ ഇട്ടിട്ട് ആ ആ ആഹ് രസ്സാണ് പക്ഷെ എപ്പോഴും കൂട്ടാൻ പറ്റുലാന്നു പറ
കൊണ്ടു പോന്നേ വരുമ്പം
ഡെയ്ലി മീൻ വാങ്ങോ
ആഹ് എന്നും മീൻ വേണം ഇവിടെ അമ്മയ്ക്ക് എനിക്കോഒക്കെ അത് നിർ മീൻകറി ഇല്ലേ ചോറും എറങ്ങത്തില്ല
ആഹ് ആ ഇവിടേക്കെ അങ്ങനെ തന്നാ മീനില്ലേ മീനോ എറച്ചിയോ നിർബന്താണ് അതില്ലെങ്കി പിന്നെ ചോറ് ചെലവാവൂല ചോറ് വെ ആ അങ്ങനെ വെച്ചത് അങ്ങനെ വാക്കിയാവും മ്ഹ് അതെ അതെ എല്ലാടെ ഇണ്ട്ത്
ഞാൻ പറയും ഞാനന്നേരം പറയും ഇച്ചിരി മീൻചാറെങ്കിലും വേ ഉണ്ടായിരുന്നേ മീനില്ലെങ്കിലും വേ അതെ
മ് ഹ് ഹ് മീനൊക്കെ വാങ്ങിട്ടിങ്ങനെ ഫ്രിഡ്ജില്‌ വെക്കലാണ് രണ്ടീസ ത്തിനൊക്കെ ഉള്ള ഡെയിലി വാ
ആ അത അത് ഞാന് ചന്തേ പോവുമ്പച്ചി തോനേക്കെ വേടിച്ചോണ്ട് വരും ഇതിലെ അം
ആഹ്
അതിനു അന്നത്തേക്ക് വേടിക്കത്തൊള്ളൂ ചന്തയിലൊക്കെ ലാഭത്തില് കിട്ടത്തില്ലേ അപ്പം അഹ് മേടിച്ച് ഫ്രിഡ്ജില് ആഹ് അന്നേരം പിന്നെ മേടിച്ച് രണ്ടു മേടിച്ചോണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവാ
ആഹ് ആഹ് ഒണക്കലൊക്കെ അങ്ങനെ വാങ്ങാണോ ഒണക്കമീന്
ആഹ് ഒണക്ക അങ് എളയാക്ക് വല്യഷ്ട മൂത്ത മോക്ക് ക ഇഷ്ട്ടവേ അല്ല എന്നോട് പറയും വേടിച്ചു ത കഴിക്കല്ല് അതൊ ക്കെ നക്കുന്ന കട വെള്ളം കുടിക്ക എ ളേയാക്കത് വല്യ
ഒണക്കല് ആഹ് ഇവ്ട വരും ഇവ്ടേം വ്ടൊക്കെങ്ങനയാണ് ഇവ്ടെ ഹസ്ബന്റിന്റെ ഉമ്മാകൊക്കെ ഒണക്കലായ മതി അത് ഇണ്ടായിട്ട്ണ്ടെങ്കിലവര് എത്ര ചോറവാണെങ്കിലും കഴി
അവ്ടെ അമ്മയ്ക്കും ഇഷ്ട പഷേ അമ്മയ്ക്ക് പ്രഷറുണ്ട് അതു കൊണ്ട് കൊടുക്കത്തില്ലാന്നങ്ങനെ
ആ അത് കൂടുതലാ പേർക്കും ഈ ഒണക്കല് അമി നല്ല ഇഷ്ട്ടായിരിക്കും
ആഹ് അതാണ്
ഉം
പിന്നെ
എന്നാ ശരി വെചൊട്ടാ
ആഹ് ആ ചേരേയിന്ന
ആഹ് പിന്നെ വു വിളിക്കിട്ടാ
ആഹ് ശരി